ആരാണ്
പോത്തിനെ വാങ്ങാനായിരുന്നു
ആഹ ഓക്കെ എത്ര കയ്യിലുള്ള പൈസ
ഏ പൈസ ഒരു ഒരു ലക്ഷം പേരെ പോവാ ന്നുമല്ല എത്രയും നാൾ ഒത്തിരിയാ കുഴപ്പില്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം ആ ഇത്രൊന്നും കുഴപ്പില്ല ഇത്ര ഉണ്ടാവും ങ്ങളെ നേരത്തില് പൂത്തിന്റെ അതിന്റെ തൂക്കവും ഏകദേശം തുക എത്രണ്ടാവും ഏ അതായി നമക്ക് പറയും വിശദീകരിക്കും
പോത്ത് പല നമ്മളിപ്പം എന്താ പരിപാട് വളർത്തുന്നോണ്ടേ പല ഇനം ഉണ്ട് അപ്പൊ നിങ്ങൾ വന്ന് കണ്ട് തിരഞ്ഞെടുക്കണെങ്കിൽ ഒന്ന് ഒന്ന് ഉചിതയക്കലം
ആഹ് ഞങ്ങളിപ്പോ ഇനിയിപ്പോ ഒള് ഹിയത്ത് അറക്കാനാണേ ഞങ്ങള് പെരുന്നാളിന് അറക്കാൻ വേണ്ടിക്കാണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്താ കുറച്ച് എന്താ വൈദ്യന്നം വേണം രണ്ടോ മൂന്നോ കിന്റൽ തന്നെ വേണം രണ്ടോ മൂന്നോ ഇരുന്നൂറ് മുന്നൂറോ കിലോ മാണം അപ്പൊ പിന്നെ കുറച്ചൊക്കെ വലുത് ഉണ്ടാങ്കിൽ അയ്ന് വില കൂടിയാൽ പ്രശ്നന്നുല്ല ഏ ഇപ്പോ ഏതാ എത്ര ഉണ്ടാവുംഓരോന്ന്
ഇപ്പോ നമ്മളിനെ കൂടുതലായിട്ടുള്ള നല്ല ഒരുന പറയണുന്നത് നമ്മള് പ്രത്യേകമായിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഭക്ഷണൊക്കെ നമ്മള് ഈ ഫൂ - അപ്പ തന്നെ അത് കാ നല്ലപ്പൊക്കെണ്ട് അതിന്
ന്ന് നേരെ തിരിയുന്നില്ല ത നിക്കോ നിങ്ങളെ സംസാരം
പോത്ത്ഇണ്ട് കൂടെ
ആഹ അതിനെ അത് എത്ര ഏകദേശം എത്ര എത്ര കിൻറ്റിൽഉണ്ടാവും ആ എത്ര കിലോ ഉണ്ടാവും ഒരു കുറച്ച് കൊടുക്കണം ഏ അപ്പോ അതൊക്കെപ്പാട് കഴിഞ്ഞാൽ കുടുംബത്തില് ഓരോരുത്തർക്കും വീക്ഷിക്കുന്ന എന്താ വീതിച്ച് കൊടുക്കണം എന്നുണ്ട് ഓരോരുത്തർക്കും ഒരു മൂന്നോ നാല് കിലോന് അഞ്ച് കിലോന് എത്രാലും കുഴപ്പമില്ല അപ്പൊ ഒന്നായാലും ഒന്നര ആയാലും ഒരു മുന്നൂറ് നന്നൂറ് മൂന്നുറ്റിമ്പത് കിലോ ണ്ടെങ്കില് ഏറ്റവും ഉചിതായിരുന്നു ഓ അങ്ങനെ ഇങ്ങൾക്ക് വിള്ച്ചത് വേറെയും കുറേ അന്വേഷിച്ചു ഞങ്ങള് കൊറേശെ ഇടുത്തപ്പോൾ അവിടെ ക്കെ അതിന്റെ പൈസ കൂടുതലാണ് പക്ഷെ അതിനെല്ല പൈസ ക്കില്ല മൊതല് ഇല്ല അതെന്താ പിന്നെ ഇങ്ങനെ എന്താ അറിഞ്ഞക്കണ്ട ഇങ്ങൾക്ക് വിളിച്ചത് അപ്പൊ ഇങ്ങട് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങളെ പൈസ ഇപ്പൊ രണ്ട് എത്ര പൈസ ഇപ്പൊ പ്രശ്നം
ഇത് എതോ നമ്മളെ കയ്യില്
മൊതല് തന്നെയാണ് കാരണം നമ്മൾ പുല്ലിനു പൊറമേ പ്രത്യേകമായിട്ട് പഴങ്ങളൊക്കെ ചതച്ചരച്ച് അ വേണ്ടി പ്രത്യേക ഒന്നാണ് അപ്പൊ അതിനുദ്ദേശിച്ച് അപ്പം വില കൂടുതലാണെന്ന് അറിയാം പക്ഷെ പോ ത്തിനെ കാണുമ്പോത്തന്നെ നിങ്ങൾക്ക് അതിന
ആഹ അത് ആ കൊഴപ്പല് എന്തായാലും അ നമ്മള് അനുസരിച്ച് വില ഉണ്ടാവും നമ്മൾ ഭാഷണമൊക്ക ത്ത്നൊക്കെ വളർത്തണെങ്കിൽ എന്താ അതിന്റെ എന്താ പ്ണ്ണാക്കും അതിനെങ്ങനെ കഞ്ഞിന്റള്ളം അങ്ങനെയൊക്കെ നമ്മള് കൊണ്ടണം അത് നമ്മളരു എന്താ നമ്മളെ അധ്വാനത്തിന്റെ ഫലമാണല്ലോ അതിനന്സരിച്ച്ള്ള വെല അമ്മൾ ഉടുക്കും അത് പ്രേശ്നഒന്നുല്ല അതുപലെ തന്നെ ഇപ്പോ നല്ലൊരു പോത്തിന് അ നല്ല അതിന് എന്താ ചികിത്സിച്ചു കൊണ്ടും അതുപോലെ തന്നെ രോഗങ്ങളോന്നുല്ലാതെ നല്ലരീതി വളർത്തണമെങ്കിൽ അയ്നന്സരിച്ചുള്ള ഇത്ണ്ടാവും ചെലവ്ണ്ടാവും അത് മനസ്സലാവും ഏ അങ്ങനെ വളർത്തിയ ഒരാളാ ഒരു പോത്താണെങ്കി അത് അയ് വില ഉണ്ടാവും നല്ല വലിപ്പം ഉണ്ടാവും അ പ്രശ്നല്ല ഏ അപ്പൊ പിന്നെ അതൊരു പ്രശ്നന്റെ കാര്യല്ല നിങ്ങള് എത്ര പേരെ കൂട്ടിയാലും നമ്മളത് വാങ്ങും ഏ നമുക്ക് പറയാ ഞങ്ങ വീട്ടില് വളർത്തിരുന്നു പണ്ടൊക്കെ ഞങ്ങള വീട്ടില് എന്താ ഒരു നാലഞ്ചു പോത്താൾ ഉണ്ടായിന്നു പൈന്ല്ല ചിലവന്താ എനിക്ക് മനസ്സിലാവും ഏ ഒരു പുണ്ണാക്കിന് ഇത്ര വില അതയിന് പ്രത്യേകമായിട്ട് ഫ്രൂട്സും മറ്റു സാധങ്ങളൊക്കെ നമ്മള് മേടിച്ചുമ്പോൾ അതിന് ഇത്ര വിലുണ്ട് അപ്പൊ അത്തര വില വെച്ച കൊടുക്കുമ്പോ ആ വിലക് വെച്ച് നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞ വിലക്കുമ്പൊ ഒരു മാന്യതമായ വിലയാണ് അാന്യമായ വിലയാണ് അപ്പതൊരു പ്രശ്നല്ല കാര്യല്ല ഏ
ശരി ഇപ്പൊ നമ്മള പോത്തിന് പ്രത്യേകമായിട്ട് അസുഖം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് കാണയാണെങ്കിൽ തൃപ്തിപരമായി ഇഷ്ടപ്പെടവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങാം അതല്ല നിങ്ങൾക്ക് തൃപ്തികര അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇനം ഇണ്ട് പറ അതേമാരി അപ്പൊ നിങ്ങൾക്ക് അതി ഏന്തെങ്കിലുമൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാം
ആ അതെന്നെ ആഹ് ഞങ്ങള് വന്നിട്ട് ട്ട് എന്ത തീരുമാനിക്കുള്ളൂ കാരണം പോയ കാല സാധാനമ്മള് അതെ അതായതെ നമ്മള് കണ്ട് കഴിഞ്ഞാൽ നമ്മള് വാക്കാല പറഞ്ഞ സാധനം നമ്മള് എന്താ ചെയ്യണം ഏ അതുകൊണ്ട് തന്നെ എന്താ നമ്മള് ആദ്യം കാണണം കണ്ടിട്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ആ അപ്പൊ നിങ്ങെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൾ എന്നൊക്കെ പറയും വിലയില് ഒരു തീരുമാനം വേണം വിലയിൽ ഒന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമുക്ക് കണ്ടിട്ട് ആ വില അതിനന് അനുയോജ്യമായതാണോ അത് കൂടുതലാണോ കുറവാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ
ശരി വിലയില് നമുക്കിപ്പോ ഉറപ്പിക്കാൻ പറ്റൂല കാരണം ഇത് പങ്കാളിത്ത കച്ചവടാണ് അപ്പൊ ഞാനും വേറരു സുഹൃത്തും പങ്കാളിയായിട്ട് നടത്തുന്ന ഒരു കച്ചവടമാണത് അതില് അവനും കൂടി ഒരു തൃപ്തികമായ വില പറയുകയാണെങ്കിൽ മാത്രേള്ളൂ ഇപ്പസയാം വല ഇത് ഒരു ഏകദേശ വെലയാണ് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വല തന്നെ രാണ് അവനും പറയാ അപ്പൊ അതില് കൊറ പക്ഷെ കൂടുക കുറയാ ചെയ്യും പതിങ്ങള് ക്ക് വന്ന് നോക്കാം ഇപ്പൊ ഇവടേം സമയം ഏതാണെന്ന് പറയു
ആ അത് പ്രശ്ണല്ല പങ്കാളത്താണെങ്കിലും രണ്ടാളോടും അന്വേഷിച്ചിട്ട് അവനോടും അഭി പ്രായം ചോദിക്കുക അവന്റെ അ അഭിപ്രയങ്ങളും മാനിച്ചു കൊണ്ട് മാത്രം മതി ബംഗാളിത്ത ആകുമ്പോ രണ്ടാൾ ക്കതി എന്ത അവകാശം ഇണ്ടല്ലോ നമ്മള് മറ്റേ നമ്മളെ അവകാശ മാ അത്രം എന്താ എടുത്തുകൊണ്ട് നമ്മുക്കും അവനക്കും പാതിപാതി അവ അവകാശ ആണല്ലോ നമ്മളൊ ഒരു സാധനം അയ്ൻ നിക്കുമ്പോ രണ്ടാള് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ വിട്ടിട്ട് കാര്യള്ളൂ അപ്പോ വിക്കാൻ പറ്റുള്ളു ആഹ് അപ്പൊ ആ രണ്ടാളെ നിങ്ങളെ രണ്ടാളും എന്താ എന്താണ് നിങ്ങളെ ഉദ്ദേശങ്ങൾ നിങ്ങളെ കാര്യങ്ങള്ൾ പരസ്പരം ചർച്ച ചെയ്
ചെയ്തിട്ട് എന്നിട്ട് മതി ചർചെയ്തിട്ട് ങ്ങള് ചെയ്ത മതി അഹ് ശെരി ഇപ്പൊ നിങ്ങൾക്ക് ഒയ്‌വ് സമയം എപ്പറാണ് പറയും
ഒഴിവ് സമയം ഇൻചാ അള്ളാ ഇനിപ്പോ രണ്ട് രണ്ട് ഇപ്പൊ ഈ മാസം നോക്ക ഈ മാസം മ്മള് രണ്ടിസം രണ്ടിസം ശേഷം ട്ട് അറിയിക്കാ എ ഒറപ്പിച്ച് രണ്ടിസ്ത്തിന് ശേഷം അറിയിക്ക
അപ്പൊ ശരി ഞാനേ എന്താ ഇപ്പൊ യാത്രയിലാണ് അപ്പൊ നാട്ടിലിള്ള അപ്പൊ നിങ്ങൾക്ക് സമയമ്പ അത് ഞാൻ എത്തുന്ന് ഉറപ്പില്ല അപ്പൊ ഏതാലും നിങ്ങള് പറയും ഞാന് സുഹൃ ച്ഛനോട് വരാൻ പറയാം അപ്പൊ അവനും നിങ്ങളും സംസാരിച്ചിട്ട് എന്താച്ചാ പറയം
ആ്ഹ് നിങ്ങളപ്പോ യാത്രയില ആഹ് അത് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ യാത്രയിലമ്പോ നിങ്ങളിന്ന ഇപ്പ തന്നെ വേണന്നില്ല നിങ്ങളെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അറിച്ചാലും മതി സമയണ്ടല്ലോ യാത്ര കഴിഞ്ഞ് വന്ന് അറിയിച്ചാ നിനക്ക്ത് ഉപകാരമാവുന്ന പ സമയ ന്ന മൈക്ക് കാരണം ഞാൻ നിങ്ങളോല്ലപ്പ ഇ കാര്യങ്ങളൊകെ ച ചെയ്തിക്ക്ണു ഇങ്ങോട്ടാണ് ആവശ്യം ഞാൻ അറിയിച്ചിട്ട്ള്ളത് അപ്പൊ എന്താ അപ്പൊ ങ്ങളെന്നെ നീങ്ങള് ഉണ്ടാവുമ്പോ നീട്ട് ഇങ്ങളോടെ പറയയാണെങ്കി അത്രീം സൗകര്യായിരുന്നു മറ്റുള്ള മറ്റ് എനിക്ക് ന്തന്നുല്ലല്ലോ എന്നോട് ങ്ങളെ മ്മാൻറ കൂറുകച്ചോടം അല്ലേ മ റ്റളച്ച് ബന്ധം ഇല്ലാത്തത് കൊണ്ട് നിങ്ങള് എന്നേന് ഏറ്റവും അനുയോജിതം നിങ്ങള് വന്ന് കഴിഞ്ഞാ എന്നെ അറിയിച്ചാ മയി യാത്ര കഴിഞ്ഞ് വന്ന് സാവകാശം അറിയിച്ചാൽ മതി അപ്പം ഞങ്ങള് വരാ ഏ ദിവസം നിങ്ങള് എന്നാ വരുന്നേച്ചാ പറയ് നിങ്ങള് എന്നാ നാട്ട്ക്ക് എത്ത അതിനനുസരിച്ച് വെരാനാ യെനിക്ക്
ഓ ഞാൻ പറഞ്ഞ യാത്ര ചെയണമെന്ന് പറയാൻ കാരണം വവ്വാല് നല്ല പോയിനേകദേശം ഇരുപത് ദിവസങ്ങൾക്ക് മാത്രേ ഉള്ളല്ലോ ഞാനിപ്പോ വിദേശത്താണെന്ന് പറഞ്ഞത് ഒരുപാട് ദൂരത്താണ് അപ്പോ ഏതായാലും ഈ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ വരാൻ സാധിക്കില്ല ബുക്കാറായേൻറ പേരിൽ പെരുന്നാള് അറിയനത് വി വിദേശത്തന്നെ അയക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻറെ സുഹൃത്തിനെ കൊണ്ട് എന്താ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന്ള്ളത്
ആഹ് അപ്പൊ എന്നാ നിങ്ങള് നിങ്ങളെ സുഹൃത്തിനോട് ഈ കാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എല്ലാ കാര്യങ്ങളും സുഹൃത്തിനോട് പറ അപ്പളെ എന്താ നമുക്കൊരു ദാരണ ഉണ്ടാവുള്ളൂ ഏ എന്നാലെ ങ്ങള് അറിയിക്ക് എന്താച്ചാ നിങ്ങളറിയിക്ക് ഏ എന്നാലേ നമുക്ക് അണ്ട് വന്നങ്ങാണ്ട് ചെയ്യാൻ പറ്റുവോള്ളു
ആയ് ശരി അപ്പൊ ഏതായാലും ഞാൻ സുഹൃത്തിന്റെ നമ്പര് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ അവരോട് നിങ്ങൾ സംസാരിച്ചിട്ട് എന്താച്ചാ തീരുമാനിക്കും ഏതായാലും ഞാനും അവന് എന്തേലും സംസാരിച്ചിട്ട് ഒരു വെല ഉറപ്പിട്ട് അത് നിങ്ങളോട് പറയുകയും ചെയ്യാം നിങ്ങ വന്ന് കണ്ട് നോക്കിയ എതായാലും
ആ എന്നാൽ നിങ്ങള് ഒപ്പിടിപ്പിക്ക് എന്താ അതിലേക്ക് അയക്ക്ട്ടോ ശരി
ങ്ങള് വിസായിക്കണ്ടാ